കേക്കുന്നുണ്ടോ
അതെത
സുഗായിട്ടിരിക്കുന്നോ ന്ത കഴി കഴിച്ചില്ല
ഉം ഉ
കഴിച്ച നിങ്ങള് ഭക്ഷണം കഴിച്ചോ
ഇല്ല ഇല്ല കഴിക്കാനായിട്ടില്ല
ആ ചപ്പാത്തിയ അല്ല ഉണ്ടാക്കിയക്കെ വെച്ച ഉ രാത്രി എന്താണ് ആണ പിന്നെ വേറെന്തൊ മഴയുണ്ടോ ചപ്പാത്തി ഉ ചിക്കൻ കറി ഉണ്ടോ എന്നപ്പോ ചപ്പാത്തിയാക്കാ നേട്ട് നമുക്ക് നല്ല മഴയാണ്
അതെയോ ഉം
രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരേ മഴയായിരുന്നു
ഉന്ത ഉ
നിങ്ങക്ക്ഴ വന്നാ ബുദ്ധിമു് വന്നുണ്ടോ
ഞങ്ങക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്ല
ഉ വെള്ളങ്ക
വെള്ളം ചുറ്റുപാടുണ്ട് പക്ഷേ വി ക്കത്തില്ല ഒരുദ്യോഗ പോലെ അങ്ങനെ ന
ഓ ഓ ഓ
അങ്ങണ് പോകാനൊന്നും പറ്റ
ഓ വെളിയിലോട്ട്
ഇല്ല ഇല്ല ഏ ആണൊന്നും പറ്റൂലോ
ഉം അന്നേരം വെള്ളം ഇറങ്ങിട്ട് പോകൻ പറ്റൂല്ലേ?
അതെ അതെ അന വീടിന് കൊറച്ചപ്പുറത്തായിട്ട് ഒരു പുഴണ്ട് അപ്പൊ പുഴ മുറിഞ്ഞൊഴുകുമ്പോഴേ അങ്ങനെ ഒരു പ്രശ്ന
തൊക്കെ ബുദ്ധിമുട്ടായിരുന്നോ?
ആ അത് അതേപോലെ നിക്കും അല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ല.
അല്ല എന്നിട്ട് പ്രളയ സമയത്തും ആ യില് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നില്ലേ അപ്പഴും വീട്ടോണ്ട് വന്നില്ലല്ലേ? ആ
ഉം ഉം
അതുപോലെ നം പെയ്യാതെ മഴ പെയ്യാതിരിക്കട്ടെ. മഴ മഴ ഇല്ല ഇല്ല നമുക്ക് ബുദ്ധിമുട്ടില്ല കുഴ നമ്മള ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ഓരോര്ത്തരെ ബുദ്ധിമുട്ട് കളേ നമ്മുക്ക് കുഴപ്പല്ല വെള്ളം കേയറുന്ന ഏരിയൊന്നുമല്ല. ആ അതാണ് അടുത്തങ്ങും പുഴയൊന്നുല്ല. നമ്മളന്ന് ന്യൂസിലൊക്ക കണ്ട് പക്ഷേ മാറണ്ട് പിന്നെ? യാത്രയൊക്കെ പോവാറുണ്ടോ?
ഓ പോവാറൊക്കെണ്ട്.
അടുത്ത സമയത്ത് വെക്കേഷനൊക്കെ പോയോ?
ഇല്ലല്ല വെക്കേഷൻ പോയിട്ടില്ല. ഉം
പിന്നെ വേറെന്താ ഹോബീസ്?
കുഴപ്പൊന്നൂല്ല അങ്ങനെ പോകുന്നു.
ആ ഇല്ല ഇല്ല ഹൗസ് വൈഫ്‌ നിങ്ങള് വർക്ക് ചെയ്യണോ?
ഇപ്പ വർക്ക് ചെയ്തൊന്നൂല്ല അപ്പൊ പഠിച്ചോണ്ടിക്കാണ്.
പഠിച്ചൊണ്ടിരിക്കാണ് ആ ആ സ്റ്റുഡൻ ന്റാണല്ലേ?
ആ ഇവിടെണ്ടൂ ല്ല കുട്ടീണ്ട്
ആ ആ നല്ല ഇപ്പം കുട്ടീള്ളോരും പഠിക്കാൻ പോവല്ലേ. ഉം എസ് സി കൊച്ചിങ്ങനൊക്കെ പോവല്ലേ
ആ
ടെസ്റ്റൊക്കെ എഴുതാറുണ്ടോ
ഓ ടെസ്റ്റക്കെ എഴുതും
ഭയങ്കര കോമ്പറ്റീഷനല്ലേ
ആ ഓ പറയാന്ണ്ടോ
ചേച്ചി എന്റെ ചേച്ചിന്റെ മോൾ എഴുതുന്നുണ്ട്
ഉം
അപ്പ ഓരോ പ്രാവശ്യവും ലിസ് ലിസ്റ്റിലൊക്കെ വരും പക്ഷേ ക്ഷ മെയിൻ ലിസ്റ്റിലൊക്കെ വന്നാലും പിന്നെ അതങ്ങ് ക്യാൻസൽ ഒക്കെ ആകും
ആ അതാണ് ഒന്നാമതുള്ള പ്രശ്നം കഷ്ടപ്പെട്ട് എഴുതി എങ്ങനെങ്കി കിട്ടുമ്പോഴെക്ക് ഒന്നുങകിൽ അ ലിസ്റ്റ് തള്ളി പോവേ
ആ അതാ ഇപ്പ അ കഴിഞ്ഞ കഴിഞ്ഞ ലിസ്റ്റിലാണ്ടെ എൽ ഡി സിയടെ അതില് മുന്നൂറെങാണ്ട റാങ്ക് ന്ന് പറഞ്ഞു എന്നാലും കിട്ടു മുന്നൂറ്റി സംതിങ്ങ് ആ മുന്നൂറ്റി സംതിങ് എന്നാണ് എന്നാലും കിട്ടുവ ഇല്ലിയൊന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോന്ന് വൊന്നു യ്ച്ച അതും പറയാൻ പറ്റത്തില്ല കിട്ടത്തില്ലന്ന് വെച്ച ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥക്ക് ഉം അതാണ് കൊറച്ച് വർഷം കൊണ്ടെ ട്രൈ ചെയ്യുന്ന് നല്ലതായിട്ട് ഹാർഡ്വർക്ക് ക്കെയ്യുന്നുണ്ട്
ഉം ഉം
ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്യും
ഉം
ടൈം ഒക്കെ കിട്ടോ കുഞ്ഞിനെയൊക്കെ നോക്കിട്ട് പഠിക്കാൻ
ഓ ഞാന് പിന്നെ ക്ലാസ്സില് പോകുമ്പോ എൻറെ വീട്ടില് ആക്കീട്ട് പോവും അങ്ങനെ എനിക്ക് പ്രശ്നം വരില്ല അവരവിട ആക്കിയിട്ട് അങ്ങനെ ക്ലാസ്സിന് പോവും പിന്നെ തിരി ച്ച് വരുമ്പോ എടുക്കും
ഓ ഒ പിന്നെ പ്രശ്നല്ല സ്കൂളിലൊന്നും ആക്കാ ആയില്ലല്ലോ ല്ലേ മൂന്ന് വയസൊക്കെ ആയാ ഡേ കെയറി
പിന്നെ വേറെന്താ ശേഷം
ഉ ഉം അനെ മക്കളൊക്കെ
ആ മക്കളൊക്കെ സ്കൂളി പഠിക്കുന്നവരാ ഉം ടാ ഉസ്കൂള് തൊറക്കുവല്ലേ തിങ്കളാഴ്ച
ആ അതെ
ഇപ്പഴത്തേനും മ ഇപ്പഴേ മഴ തൊടങ്ങി ഓ ഈ വർഷത്തെ ചൂട് ഭയങ്കര അല്ലെ അതാ സഹിക്കാൻ പറ്റാ പ്പ ചൂടില്ല
ഔ സത്യാണ് ഭയങ്കര ഭയങ്കര ചൂടു തൊക്കേയിട്ട് ഇപ്രാശ്യം മഴ ഇണ്ടാവില്ലന്നൊക്കെ പറഞ്ഞിട്ടത് നേരത്തെ കാലത്തെ മഴയൊക്കെ ഇണ്ട്
പെട്ടെന്ന് മഴയായത്
ആ അതെ ഉം
അല്ലേ മഴേക്കും വരുന്നത് ചെല സമയ ചെല മാ മാസവൊക്കെ ജൂൺ കഴിഞ്ഞിട്ട് ജൂൺ ഒരഞ്ച് നാലഞ്ചൊക്കെ ആയിട്ടാരുന്നല്ലോ ചെല വർഷവൊ ആ മഴ പെയ്യുന്നത് അയ്യോഅങ്ങനെ ആണായിരുന്നേ എന്തോ ചെയ്യുവായിരുന്ന്
ഉം
പക്ഷെ നമുക്ക് മഴ നല്ല മഴയന്നിട്ടം ചൂട് പ അതികഠിനമായ ചൂട് ഉണ്ടന്ന ല്ല
ഉം ചൂട്ണ്ട് ഈ മഴ പെയ്തയ്ന് ശേഷം ഒരു വെയിലറിക്ക്യാണ്ട് അയിന് ഭയങ്കര ഒരു പൊള്ളല് പോലെയ ഉം
നമുക്ക് നല്ല തുണിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടിട്ടാ മതി അന്നേരേ അത് ആഹ് അന്നേരേ പറക്കിക്കൊണ്ട് പോരാ അങ്ങനത്തള്ള വെയ്‌ലാ ഉം പിന്നെ വീട്ടില് കൃഷിയെക്കെ ഇണ്ടോ
കൃഷി അങ്ങനൊന്നും
പച്ചക്കർ പച്ചക്കറിത്തോട്ടം ക്കെണ്ടോ
ആഹ് സാ പയറ് അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാവും അല്ലാ വല്ല്യ തോട്ടായിട്ട് അങ്ങനെൊന്നും ഉം
നമുക്ക് ഉണ്ട് അത്യാവശ്യം തോട്ടോം ക്കെയുണ്ട് അത്യാവശ്യ പയറ് പയറില്ല പാവൽ ഓഹ് എന്താന്ന് ചീര ചീര പാവല് പച്ചമുളക് പുതിന പുതിനല്ലേ പുതിനേണ്ട് ഇഷ്ടംപോലെ പുതിനേണ്ട് ഒരു തണ്ട കൊണ്ട് വെച്ചതാ പുതിനേ ല്ലേ പുതിന നമ്മള് വേടിക്കുവല്ലോ വീട്ടീ
ഉം
ആഹ് തണ്ടുകൊണ്ട് വെച്ച നിറയെ അങ്ങായി
ആഹ് ഉണ്ടായി ഉം ഉം
ഇനി വേടിക്കുമ്പോ ഒരു തണ്ട് നട്ട് നോക്കിയാ മതി
ഞാൻ പുതിന നോക്കലുണ്ട് പക്ഷാണ്ട് പിടി കില ഇല്യ
ആഹ് വെള്ളം കിട്ടി ഒന്നും നിക്കര്ത് നല്ല വെയില് കിട്ടണ്
ഉം
എഹ് ആ മ് അത് ഒരു ചട്ടി വെച്ച് പിന്നെ അതിന്ന് അടുത്ത ചട്ടിലോട്ട് വെച്ച് നിറയേം പിടിച്
ഉം ഉം
ഉം അങ്ങനെയൊക്കെയണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ പേരക്ക ഒക്കെ ഉണ്ട് വല്യ വല്യ പേരക്ക ഉണ്ടല്ലോ ചുമന്നകള മുറി വന്ന് ആ അതൊക്കെ ഒണ്ട് അതൊണ്ട് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഒണ്ട് ചുമന്നകലർലെ ഫാഷൻ ഫ്രൂട്ട് നല്ല മധുരാ അത് ആഹ് മുറിച്ച നല്ല മധുരാ അത് മ മറ്റേത് ഒരു പുളുപ്പല്ലേ മഞ്ഞക്ക്
മഞ്ഞക്കൊരു പുളടിപ്പാ മ്
എത്ര വെളുത്താലും ഒരുപുളു പണദോഷെ ഇതിനും പുളുപ്പില്ല ആഹ് നമ്മളെ അറിയാവോ ഞാൻവിടെ പോയപ്പം എന്റെ വീട്ടി മാമന്റെ വീട്ടില് പോയപ്പം അവിടൊണ്ട് അവിടുന്ന് കൊണ്ട് കഴിച്ച് ത്ത് മ്മള് കുഴിച്ചിട്ടെയൊന്നും അല്ല അങ്ങനേ വീണ്ടും വിളിച്ചതാ
മ്
ടൈല് മുറ്റത്ത് ടൈല് പാകി അപ്പൈൻ്റെടെലൂടെ വീണ്ടും വിളിച്ചതാ നമ്മളതങ്ങ് പടത്തി കൊടുത്ത് മേളിലോട്ടങ്ങ് പടത്തി കൊടുത്തപ്പം പിന്നിഷ്ടം പോലെ ഏ ആ അതാ വിളിച്ച് വരോന്ന്ങ്ങട്ട് പറിയിം പിന്നെ ആ ഇബല് പറഞ്ഞ് കുളിച്ച് പക്ഷെ അത് സാധാരണ നമ്മളത് കൊണ്ട് നട്ട് കഴിഞ്ഞാലേ ഏത് മര മൂട്ടി ലൊന്ന് നടന്നാ മത് തൊടങ്ങിപ്പോവും അത്രയും അ അത്ര പഞ്ഞിയാണ് അതിന് ഉം ഇതെന്തായാലും വല്ല്യ ശല്യല്ല ആ പടത്തി കൊടുത്തിപ്പം നെറയെ പിടിച്ച്
ആഹ്
ഉം അങ്ങനെയൊക്കെയാണ് പിന്നെന്താണ്? ഫ്രണ്ട്സ് ആ നിങ്ങളിപ്പഴും പഠിക്കാന് പോന്നോണ്ട് ഫ്രണ്ട്സുവായിട്ടൊക്കെ കൂട്ടാന്നല്ലേ? ഉം നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് നെയൊക്കെ കണ്ടിട്ട് എത്രയോ നാളായി എ ങ് അ വല്ലപ്പോഴുവക്കെ വിളിക്കാറുണ്ട് ഉം ദൂരെയാണ് എല്ലാരും കല്യാണമൊക്കെ കഴിച്ച് ദൂരെ ദൂരെ സെറ്റിലായി പിന്നെ വേറെന്തൊണ്ട് വിശേഷം?
വേറെന്താ ഒന്നുല്ല അങ്ങനെ പോകുന്നു അവിടെല്ലാർക്കും സുഖംതന്നല്ലേ
കൊചോറങ്ങിയ
ത സുഖം തന്നെല്ലേന്ന് ചോയ്ക്ക
അല്ലേ ഞാൻ ചോദിച്ചേ കുഞ്ഞുറങ്ങിയോ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ
ആ ഇല്ല ഇല്ല ഇവിടെ ഇവിടെണ്ടിപ്പോ കിടക്കുന്നുണ്ടിവിടെ
ആണോ അമ്മയൊക്കെ ഒണ്ടോ വീട്ടി ട്ടെ അമ്മേ
ആ അങ്ങ് ഒണ്ട്
ആ അതോണ്ട് കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ ആളുണ്ടല്ലേ
ഓ
പിന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എവിടെേലും പോയോ ട്രിപ്പിനങ്ങാണം പോയോ?
ട്രിപ്പായിട്ട് പോയിട്ടില്ല. അങ്ങനെ എറണാകുളത്തൊരു കല്യാണം ഉണ്ടിരുന്നു അപ്പൊ അങ്ങനെ പോയപ്പോ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇങ്ങനെ പോന്നു
ആ ലൂലൂലൊക്കെ കേറിയോ
ആ അങ്ങനെങ്ങനെ പോയിട്ടു വന്നു ഓ
എന്താ
ആ
പിന്നെ തിരുവനന്തപുരത്തട്ടൊക്കെ വരാറുണ്ടോ? തിരുവനന്തപുരത്തോട്ടൊക്കെ വന്നിട്ടുണ്ടോ?
ആ പണ്ട് വന്നിട്ടുണ്ട്.
ആണോ
ഉം
ഉം ചെറുപ്പത്തില് വന്നിട്ടുണ്ടല്ലേ
ചെറുപ്പം ആ ഡിഗ്രി ആ പഠിക്കണ ടൈമിലൊക്കെ വന്നിട്ടുണ്ടെന് ഫാമിലിയുടെ കൂടെ പിന്നെ എന്റെ അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരക്കെ ഉണ്ടവിടെ
ഓ ആ ആ വന്ന പോയല്ലേ സ്റ്റേ ഒന്നും ചെയ്തിട്ടല്ലല്ലേ
ആഹ ഒരു ദിവസം രണ്ടു ദിവസം അങ്ങനെ നിക്കും. ഒരുപാടില്ല
ആഓ ശരി എടാ എന്നാ വിളിക്കാം
ആ ആയിക്കോട്ടെ ആ